ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം
ആഹ് എന്തുണ്ട് വിശേഷം
ആഹ് ഇവിടെ എല്ലാർക്കും സുഖം അവിടോ
ആഹ് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു വിവാഹ ചടങ്ങ് ഉണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്നിട്ട് വിശ്രമിക്കുന്നു
ഉം പ്രണയ വിവാ വിവാഹമായിരുന്നോ അതോ വിവാഹ വീട്ടുകാരുടെ സമ്മതത്തോടുള്ള കല്യാണമായിരുന്നോ
അതൊരു വീട്ടുകാരെ സമ്മതത്തോടുള്ളുള്ള ഒരു കല്യാണമായിരുന്നു
ഓഹ് എന്റെ അഭിപ്രായം അഭിപ്രായം പറയുകയാണെങ്കിൽ പ്രണയ വിവാഹത്തോടാണ് എനിക്ക് താല്പര്യം അവിടോ
ഓഹ് എനിക്ക് എന്റെ അഭിപ്രായം തോന്നുവാണന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത്. വീട്ടുകാരെ സമ്മതിപ്പിച്ച് അല്ലെ വീട്ടുകാർ തിരഞ്ഞെടുക്കുന്നതാണെന്ന എന്റെ അഭിപ്രായം.
ന്റെ രണ്ട് ആളുകൾ പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നത്തല്ലേ കുറച്ചും കൂടെ നല്ലത് ഒരു അവർ ഒരു കുടുംബജീവിതത്തി മുന്നോട്ട് കൊണ്ടു പോവാൻ
അത് ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ആഹ് എന്താ വീട്ടുകാർ തിരഞ്ഞെടുക്കുന്ന വിവാഹമായാണെങ്കിൽ നമുക്ക് നല്ല സ്ത്രീധനം കിട്ടും. ഇപ്പ നമ്മള് തെരഞ്ഞെടുത്ത് പോവുയാണെങ്കിൽ നമുക്ക് അ അതിനകത്ത് അത്ര സ്ത്രീധനോ ല്ലെങ്കിൽ നമുക്ക് അത്ര പണമൊക്കെ കിട്ടോ?
ഇപ്പം സ്‌ത്രീധനവും പണവും ഒന്നും അല്ലല്ലോ കാര്യം രണ്ട് വ്യക്തികളുടെ പരസ്പരം മനസ്സിലാക്കി അവരുടെ സ്നേഹവും കാര്യവും അല്ലെ ഒരു കുടുംബജീവിതം നയിക്കുന്നത്. ഇപ്പം പണം പണത്തിന്റെ കാര്യമായ പണം ഇന്ന് വരും നാളെ പോകുന്നുള്ള രീതിയല്ലേ?
അതെ. പക്ഷേ ഇന്ന് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ പ്രണയവിവാഹങ്ങളും തകർച്ചയിലേ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് മിക്കതും ആദ്യത്തെ കുറച്ച് ദിവസത്തെ ഇതേ ഉള്ളു പ്രണയമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്
അത് ഇപ്പം ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്ക പ്രണയ വിവാഹം ഹ് ഇപ്പൊ നല്ലതല്ല. മറിച്ച് ഇതിപ്പോ കുടുംബജീവിതം തകർ ക്കും എന്നുള്ള രീതിയാണ് പക്ഷെ മറിച്ച് രണ്ടു പേരും ഒന്നിക്കുക അതിലൂടെ അവർ സന്തോഷം കണ്ടെത്തുക ഒരു കുടുംബജീവിതം നയിക്കുക നല്ല കുടുംബജീവിതമായിട്ട് നയിക്കുന്ന എത്രയോ കുറെ പേര് നമ്മൾ പരിചയപ്പെടുകയും ആഹ് കാണാറുമുണ്ട്
അത് ശരിയാണ് പക്ഷെ എന്താ ഇങ്ങനെ എന്താ വീട്ടുകാര് തിരഞ്ഞെടുക്കുന്നതാകുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് ഉൾക്കൊള്ളത്തില്ലേ ല്ലെ അവരത് എന്താ ആഹ് ഉൾക്കൊള്ളത്തില്ല അല്ലെ അവര് ആ പ്രശ്നത്തിൽ ഏർപ്പെടത്തില്ലേ അല്ലെ അവരത് പരിഹരിക്കത്തില്ലേ?
ഇതിപ്പോ രണ്ടു പേരുടെ മനസ്സറിഞ്ഞു ഇപ്പൊ വീട്ടുകാരുടെ സമ്മതം രണ്ടുപേരുടെ മനസ്സറിഞ്ഞ് കല്യാണം കഴിക്കുന്ന അല്ലേ കൂടുതലും നല്ലത് ഇതിപ്പം വീട്ടാരുടെ സമ്മതത്തോടെ കല്യാണം കഴിച്ചാലും അവർ സ്ത്രീധനവും വാങ്ങി എത്ര പേരുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ. പ്പം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടു പോകുന്നത്.
അത് ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എന്താണ് പ്രണയ വിവാഹത്തേക്കാൾ നല്ലത് എന്താണ് ഇങ്ങനെ വീട്ടുകർ തിരഞ്ഞെടുക്കുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വീട്ടുകാരുടെ എന്താ ഒരു ടപെടലുകൾ കാണത്തില്ലേ വിവാഹ ജീവിതത്തിൽ എന്തെലും ഒരു പ്രശ്നം ഉണ്ടായാ അവര് പരിഹരിക്കാൻ വരില്ലേ ഇപ്പൊ പ്രണയവ വിവാഹം ആണെന്നുണ്ടെ അവർ പരിഹരിക്കാൻവര്ഒ? എന്തേലൊരു പ്രശ്നോണ്ടെങ്കി അവര് ചോദിക്കത്തില്ലേ നീ ആ തെരഞ്ഞെടുത്തതല്ലേന്ന് ചോദിക്കത്തില്ലേ?
നമ്മളപ്പോ അതിനാണ് നമ്മളൊരു വ്യക്തിയെ നല്ല രീതിൽ മനസ് മനസ്സിലാക്കി യ ശേഷം നമ്മളൊരു പ്രണയ വിവാഹത്തോട് കടക്കുകവാണെങ്കിൽ ഒരു യാതൊരു പ്രശ്നവും കുടുംബജീവിതത്തിന് ഉണ്ടാവില്ല. അവരുടെ ഭാവിക്കും വെരും തലമുറകൾക്കും അത് നല്ലതായിരിക്കും
ഓഹ് ഓ അങ്ങനെയ അങ്ങനെ ചിന്തിക്കുമ്പോ അത് ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണ് എല്ലാത്തിനും അതിന്റേതായ പ്രശ്നങ്ങളൊണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ വീട്ടുകാര് തിരഞ്ഞെടുക്കുന്നതിലാകുമ്പോ കുറച്ചും കൂടെ ഒരു എന്താണ് എനിക്ക് തോന്നു ന്നത് എല്ലാരേം നമുക്ക് ന്താ ഉൾക്കൊള്ളാൻ അല്ലെങ്കി നമ്മടെ പ്രശ്നങ്ങൾ അവരുൾക്കൊള്ളുല്ലെ തുറന്നു പറയാൻ പറ്റും ന്നാണ് എന്റെറെ ഒരിത്
ഇപ്പോ ഈ നമ്മുടെ സമൂഹത്തിലാങ്ങി തന്നെ ഭൂരിഭാഗം പെൺകുട്ടികൾക്ക് ഇഷ ഇഷ്ടമില്ലാത്ത വീട്ടാരുടെ സമൂഹത്തിൽ ഇഷ്ടമില്ലാത്ത ക കല്യാണത്തിന് വേരെ അവര് തയ്യാറെടുത്ത ക്കേണ്ടൊരു സാഹചര്യം വരുന്നു. അവർക്കിപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചാന്നെങ്കിൽ ഇപ്പ വർക്ക് ഇഷ് ഷ്ട്ടപ്പെട്ട ഒരു പങ്കാളിയുടെ ഒപ്പം ജീവിക്കുന്നത തല്ലേ അവർക്ക് സന്തോഷം. അപ്പൊ അത് വെച്ച് ആലോചിക്കുമ്പോ പ്രണയ വിവാഹത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതല്
ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇപ്പോ അഥവാ ഇപ്പ വീട്ട് അവ പ്പൊ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം ഒരു എന്താണ് ഒരു എന്താ നല്ല സ്വഭാവമല്ലാത്തൊരു വ്യക്തിയോടാണ് എന്നുണ്ടെ വീട്ടുകാർക്ക് അത് സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ? എന്തായാലും പെൺ കുട്ടികളെക്കാൾ നന്നായിട്ട് അച്ഛനമ്മമാരും നല്ല ബന്ധം തെരഞ്ഞെടുത്ത് തരത്തില്ലേ? അവര് കുറച്ചും കൂടെ ആ എന്താണ് മുൻപന്തിയിൽ ചിന്തിച്ചുകൊണ്ട് നല്ലൊരു ബന്ധമായിരിക്കില്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ അത് തിരഞ്ഞെടുത്താ പോരെ? അപ്പ തന്നെ അവര് നമ്മടെ കൂടെ എല്ലാത്തിനും നിക്കില്ലേ?
അഹ് താങ്കൾ പറയുന്നത് ശരിയാണ് എന്നാൽ ഗേ ഈ പെൺകുട്ടികളുടെ കാര്യം സംബന്ധിച്ചാണെങ്കി അവർ സ്വന്തം അ ച്ഛ്ന്റെ അ അച്ഛനും അമ്മയ്ക്കും വേണ്ടി തന്നെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം സഹിച്ച് ഇപ്പം മെ അവർക്ക് വീട്ടാരുടെ സമ്മതമാണ് വലുതെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്നവരുടെ കുടുംബജീവിതവും ചൊ ഒരു പക്ഷേ നല്ലതായിരിക്കാം ചില
ണ്ടായിരിക്കാം ചെല
നശിച്ച് അവർക്ക് സങ്കടകരമായ ഒരു സാഹചര്യം നേരിടേണ്ടി വെരും അതിലും നല്ലത് അവർ ക്ക് ടതായ ഇഷ്ടത്തിനോട് ആ വീട്ടുകാര് സംമ്മതിച്ചൊരു പ്രണയ വിവാഹം നട ത്തി കൊടുക്കുന്നയല്ലേ നല്ലത്.
അതെ അത് ശരിയാണ് പക്ഷെ വീട്ടുകാരുടെ ഇഷ്ടം ഏഹ് നമ്മള് പാലിക്കണ്ടേ? വീട്ടുകാരുടേതായ ഇഷ്ട്ടം അല്ലെ വീട്ടുകാരുടേതായ താല്പര്യത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണ്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അഫിപ്രായത്തില് വിവാഹ അങ്ങനെ ഒരു എന്താണ് അ വീട്ടുകാർ തരഞ്ഞെടുക്കുന്നത് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന വീട്ടുകാരത് നിക്കും അല്ലെങ്കിലത് അതിലൊരു ഇടപെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അങനെ അല്ല താങ്കൾ പറഞ്ഞത് പഷേ എന്നാ നമ്മള് പ്രണയ വിവാഹം എന്ന് പറഞ്ഞാ എടു ടുത്ത് ചാടി നമ്മള് പെട്ടെന്നൊരു പ്രണയവിവാഹം കഴിക്കാതെ ഇപ്പോ കുറച് നാള് ക്കൊരു പരിചയപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി ആള് എങ്ങനാണ് എന്തൊരു സ്വഭാവ ക്കാരനാണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയൊരു വിവാഹോ നമ്മുടെ കുടുംബജീവിതത്തിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല
ഓഹ് അത് ശരിയാണ് എനിക്ക് നമ്മള് മനസ്സിലാക്കി കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അല്ലേ?
അതെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം പെൺകുട്ടികളുടെ ഒര് പെൺ ഭൂരിഭാഗം പെൺകുട്ടികൾടെ ടെ സാഹചര്യം തിരിച്ചു ഇതുപോലെ തന്നെ ആൺകുട്ടികൾക്കു ഇതേ അവസ്ഥ വരാറുണ്ട് അവർക്ക് ഇപ്പ കുടുംബ ക്കാരുടെ എല്ലാരുടെ സന്തോഷ ത്തിനും വേണ്ടി അവരും ഇതുപോലെ കല്യാണം കഴിക്കുന്നുന്നതുണ്ട് എന്നാലും കൊറച്ചൊക്കെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്
കാണാൻ സാ അതെ അതെ. അപ്പൊ പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കൊര് അന്തിമത്തിലെത്താൻ രണ്ട് വിഭാഗത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളും ഏഹ് നല്ല ഇതുമുണ്ട് അപ്പം എന്താണ് എനിക്ക്യോന്ന്ന്ന് വ്യക്തികളെ കേന്ദ്രീകൃതമായിരിക്കാമല്ലേ വിവാഹം ശരിയോ തെറ്റോന്ന് തീരുമാനിക്കുന്നത്
ആഹ് അതെ അതെ വ്യക്തികളെ അതത് രണ്ട് വ്യക്തികളെ കേന്ദ്രീ മായിരിക്കാം അവരുടെ കുടുംബജീവിതം ഇനി എങ്ങനെ ആയിരിക്കും ഇപ്പം വിവാഹം ഏതിപ്പോ ഇപ്പൊ പ്രണയ വിവാഹമായാലും വീട്ടുകാർടെ സമ്മതത്തോടെ വിവാഹമായാലും രണ്ടിനിം ഇപ്പം നമ്മള് കുറ്റം പറയാതെ വ്യക്തികൾടെ അവരെ കേന്ദ്രീകരിച്ചായിരിക്കാ ഇനി നമ്മളെ ഇങ്ങനെ കുടുംബജീവി
ക്കാം കുടുംബജീവിതം എങ്ങനെ നയിക്കും ന്നൊക്കെ അവരുടെ ഒരിത് ആണ് നമ്മള്. അതെ അതെ. എനിക്ക് തോന്നുന്ന് ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഇപ്പോ ഏഹ് വിവാഹത് ശേഷം അല്ലങ്കിൽ വിവാഹം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി വിവാഹ ത്തിന് ശേഷം ഒരു തോൽവിയാണ് അല്ലെങ്കിൽ അയാള വിവാഹ ബന്ധത്തിൽ നന്നായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാഹ ജീവിതമേ പോയി അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി അത്രക്ക് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരെ ഒന്നും ഒന്നിനും ഏർപ്പെടുത്തേണ്ടി വരത്തില്ല
ആഹ് അത് ശരിയാണ് ഇപ്പം നമ്മള് തെരഞ്ഞെടുക്കുന്ന വ്യക്തി ഇപ്പം നല്ല നല്ലളരമായിരിക്കും മറിച്ച് സംഭവിക്കുകവാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനൊ ഒരു സങ്കട സങ്കടകരമായ ഒരു സാഹചര്യം നമ്മൾ നേരിടേണ്ടി വരും
അതെ അതെ അതു അല്ല നമുക്ക് തോന്നും ഇങ്ങനെ ഒരു ദാമ്പത്യ ജീവിതത്തിലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പം എനിക്കൊന്ന് വീട്ടുകാര് ഇടപെട്ട് വീട്ടുക വീട്ടുകാരിപ്പ പെൺങ്ങിട്ട് അവസ്ഥ മനസ്സിലാക്കും ചില വീട്ടുകാരൊക്കെ പറയത്തില്ലേ നീ ഇത് സഹി ിക്കണംന്ന്ഈ പെൺകുട്ടിയാണ് സമൂഹം അങ്ങനെ നിന്നെ സ്വീകരിക്ക അല്ലെ പുരുഷന്റെ അടുത്തും പറയാറുണ്ട് നിനക്ക് ജോലി ഇപ്പൊ ആയിതേ ഉള്ളൂ അവള ഇത്രയും സ്ത്രിതനായിട്ട് വന്നേ അപ്പൊ നീ ബന്ധം ഒഴിവാക്കിയേ നമുക്ക്ത് അങ്ങനെ ചിന്തിക്കുന്ന അച്ഛമ്മമാരുണ്ട് എന്ന വച്ചാൽ പ്രശ്നം മനസ്സിലാക്കാതെ അവര് എന്താണ് അവരുടെ ഇഷ്ടം നോക്കുന്നവര ഇല്ലേ അതിനെപ്പറ്റി എന്തോ അഭി അഭിപ്രായം
അതെ അതെ ഇപ്പം ഇപ്പ സമൂഹത്തിൽ തന്നെ നട അത്് അതെ വിവാഹം കഴിച്ചതിലുള്ള മരണങ്ങളൊക്കെ നമ്മളിപ്പോ സമൂഹത്തിലെ വാർ തന്നെ നമ്മൾ കാണാറില്ലേ എത്രത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഉം താവുന്നത് അവരിതുപോലെ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചുവിട്ട് അവരുടേതായ മാനസിക പെട്ടണങ്ങൾ ആഹ് സംഭവിക്കാൻ അവർ വീട്ടുകാരെ വിളിക്കുമ്പോൾ അവർ ഇതുപോലെയാണ്് സംസാരിക്കുന്നത് നീ എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കണം നാട്ട നാട്ടുകർ എന്ത് വിചാരിക്കും അതാണ് നാട്ടുകർ എന്ത് വിചാരിക്കും എന്നാണ് ഉം മാതാപിതാക്കള് മക്കളോട് പറയുന്നത് അല്ല അവരുടെ ഭവി അല്ല നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന രീതിയാണ് അപ്പൊ അവരുടേതായ കാഴ്ചപ്പാടാണത് കാഴ്ചപ്പാട് മ മക്കുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത്
ആഹ് അവര് നോക്കുമ്പോ സമൂഹത്തിന്റെ മുന്നിൽ അവര് കല്യാണം കഴിച്ചു വിട്ടു അപ്പൊ പിന്നെവിടെ നിന്നുകൂടെ എന്ത് സഹിക്കുക പിന്നീട് അവരുടെ വീട് അതാണ് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മള് കൊ കുട്ടികളെ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടില് പറയില്ലേ എല്ലാം പഠിക്കണം നാളെ നിനക്കത് വേറൊരു വീട്ടിൽ പോയി ചെയ്യണ അങ്ങനെ നമ്മളെ കുഞ്ഞിനെ നമ്മുടെ മനസ് കുത്തി വെച്ച് ത അങ്ങനെതൊരു ആചാരം അല്ലെ അങ്ങനെ ഒരു രീതി പറഞ്ഞു തരരുത് കാരണം നീ പെൺകുട്ടിയായത് കൊണ്ട് അന്നല്ല അല്ലെ നീ ആൺകുട്ടി കുട്ടി ആയത് കൊണ്ടല്ല നീ ഇങ്ങനെ ആകേണ്ടത് നീയ് ഒരു കുട്ടിയാണല്ലെ നിനക്ക് ഭാവിയിൽ ഇത് വേണ്ടി വരും അതുകൊണ്ട് നീ ഇതെല്ലാം പഠിക്കണം അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്
അതെ അതെ താങ്കൾ പറഞ്ഞത് കാര്യം അതെ നല്ലൊരു അഭിപ്രായം ആണ് പക്ഷെ ആഹ് പണ്ട് തൊ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നത അങ്ങനെ പെൺകുട്ടി അല്ലേ നീ വേറൊരു വീട്ടിൽ പോയി ചെയ്യേണ്ട ജോലി അല്ലേ നീ ഇപ്പോഴെ അത് പഠിക്കണം ഇപ്പോഴ ഇത് ചെയ്ത് പഠിക്കണം എന്നാലും അവിടെ പോയി നി ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ കേട്ട് കേട്ട് നമ്മളത് കളും വരും തലമുറകളായാലും അവർ കേട്ട് കേട്ട് തന്നെയാണ് പെൺകുട്ടികളല്ലേ ഇനി വേറൊരു വീട്ടിൽ പോവേണ്ടതല്ലേ എന്നാണ് കുടുംബക്കാരും ബന്ധു ക്കാരും പറയുന്നത് അങ്ങനെയാണ് അവരുടെ ചിന്താഗതി നോക്കി കാണുന്നത് അങ്ങന അല്ലാതെ ആദ്യമേ നീ നീ പഠിച്ച് ജോലി മേടിക്കുകയല്ല നീ എന്താ വേറെ വീട്ടിൽ പോവേണ്ടതല്ലേ കല്യാണം കഴിക്കേണ്ടതല്ലേ
അതെ തീർച്ചയായും എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാര് കുട്ടികൾക്ക് ഇപ്പൊ ഒരു കുട്ടിക്ക് സ്വയം പെൺകുട്ടിയായാലും ആൺകുട്ടിയാലും വളർന്ന് വരുമ്പോ ആ കുട്ടിക്ക് എന്താണോ ആവശ്യം പാചകം അറിഞ്ഞിരിക്കണം ആൺകുട്ടിയാലും പെൺകുട്ടിയാലും പാചകം അറിഞ്ഞിരിക്കണം അല്ലേ
അതെ ആഹ്‌ പാചകം അറിഞ്ഞിക്കണം ഇപ്പം വേർതിരിവ് അവിടെ തന്നെ മക്കളിൽ തന്നെ വേർതിരിവില്ലാതെ രണ്ടുപേരെ ഒരുപോലെ രണ്ടുപേരും പാചകം അറിയണം ഇപ്പൊ അച്ഛനോ അമ്മയോ ഈ സ്ഥലത്തില്ലെങ്കിൽ തന്നെ രണ്ടു പേരും ആണെങ്കിൽ തന്നെ പാചകം ആഹ് തുല്യമായിട്ട് തന്ന ഇപ്പൊ അടുക്കളെ കയറുവാണെങ്കിൽ ആൺകുട്ടിയാണങ്കിൽ ആൺകുട്ടിയുടെ ജോലിയാണ് പെൺകുട്ടിയാണെ പെൺകട്ടിടെ ജോലി അങ്ങനെങ്ങനെ ഒരു വേർതി രിവ് ഇല്ലാതെ ജോലി ചെയ്യാനും അവര് പഠിക്കണം ഇപ്പഴത്തെ സമൂഹം അങ്ങനെല്ലല്ലോ ഇപ്പഴത്തെ സമൂഹംന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടി നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം നീ വേറെ വീട്ടിൽ പോകേണ്ടതല്ലേ എന്നൊരു
ല്ലെ എന്നൊരു അതെ അതെ എനിക്ക് തോന്നുന്നു പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും തുല്യമായ വിദ്യാഭ്യാസം നൽകി അവരുടേതായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി തിരഞ്ഞെടുത്ത് അവരുടെ പങ്കാളി അവര് തന്നെ തീരുമാനിക്കട്ടെ അല്ലേ പിന്നെ അതിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്ന കഴിഞ്ഞാ അവർക്കരു കൈത്താങ് നൽകുകല്ല അതിൽ പരം പ്രശ്നങ്ങൾക്ക് ഒന്നും പോവാതെ അച്ഛനമ്മമാര് മുന്നോട്ട് കൊണ്ടുവാണെങ്കിൽ നല്ലൊരു തലമുറ വാ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അല്ലേ
അതെ വാർത്തെടുക്കാൻ പറ്റും ഇതിപ്പം മറിച്ച് ഇപ്പ ചെയ്യ നമ്മുടെ സമൂഹത്തി ഇപ്പം നമ്മ കാണുന്നതാണല്ലോ ഇപ്പം പെൺകുട്ടികൾ എത്രവും പെൺകുട്ടികളുടെ ജീവിതന്ന് ഇല്ലാതാവുന്നു അതിലും ബേധം ഈ പ്രശ്ന അവർ മാനസിക പീഡനൊക്കെ അനുഭവിക്കുകണങ്കിൽ അവർ പ്രശ്നം തുറന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മാതാപതാക്കളും കൂടെ നിൽക്കണം ഒരു കൈത്താങ്ങായ് അപ്പോൾ അവർക്ക് കൂടുതലും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് അവിടെ നേടുന്നത് അപ്പൊ അതൊരു നല്ലൊരു കാര്യം പെൺകുട്ടികളുടെ ജീവിതത്തില്
അതെ അതെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെന്ന് നമുക്ക് വിചാരിക്കാം അപ്പൊ നമ്മളെ കൊണ്ടും കഴിയുന്ന രീതി ഇതിൽ നമ്മളും നല്ലൊരു എന്താണ് വാഗ്ദാനമായി ഈ ലോകത്ത് മാറട്ടെ അല്ലെ ആഹ് എന്തായാലും ഇത്ര നേരം സംസാരിച്ചതിലും നന്ദിയുണ്ട് നല്ലൊരു വിഷയമായിരുന്നു നമുക്ക്
ഉം നന്ദി
ഉം നന്ദി